ഹലോ.
സൗണ്ട് കേൾക്കാമോ?
ക്കാം. അതേ ഞാനിപ്പൊ ഇവിടെ തോര ഇട്യാണ് വെയില് ഒർച്ചിന് അപ്പൊ പിന്നെ തോര ഇടലാ.
ആ ഇന്ന് ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയാല്ലോ അവിടോക്കെ വെയിലാ.
ഇപ്പ ഇന്ന് ആയത് ഇപ്പ ആയതാ ഇതിന് കുറച്ച് മുൻപ് മഴയാണ് ഇവിടെ.
അത് ചേലപ്പോ കാർമേഘം നീങ്ങി പോകുമ്പോ ഇണ്ടാവു ന്നാ വെയിലായിയിരിക്കും നമ്മള് ഡ്രസ്സൊക്കെ തോരട്ട് കഴിഞ്ഞ അപ്പത്തേും വീണ്ടും മഴക്കുള്ള
അത് ശരിയ പിന്നെ ഞാനിത് സീറ്റിന്റെ ഉള്ളിലാ ഇട്ടത് ഇവിടെ . മുറ്റത്തന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക്.
ആ പിന്നെ വെയിലിന്റെ ആ മഴ പെയ്താ തട്ടും ഇല്ലാന്ന വെയിലിന്റെ ചൂട് പെട്ടെന്ന് താവും ചെയ്യും. ആഹ് മഴയാവുമ്പോ ഡ്രസ്സ്‌ സളൊക്കെ ഉണങ്ങി കിട്ടാനും പ്രയാസമാണ് മുറ്റത്തിട്ടാ എപ്പോഴാ മഴ പെയ്യാന്ന് അറിയ ല്ല നമുക്കത് എടുക്കാനും തോരടാനും മാത്രം
അട്ടല്ല ഇനി മുണ്ട് കൊറച്ച്. മുറ്റത്ത് പണിയുണ്ട് അപ്പൊ പിന്നെ മുറ്റ മഴ പെയ്താലും കൊ അങ്ങനെ ഉണ്ടല്ലേ നമ്മള്. ഉം. ഇന്നലെ മുറ്റ അടിച്ച് വാരീട്ടില്ല ഇന്നലെ ഒരു പണി എടുത്തില്ല കാരണം എന്താ വച്ചാ മഴ ചോർന്നിട്ട് തന്നെ ഇല്ല ഇന്നലെ.
ആഹ് ആ ഇന്നലെ ഇവിടെ ഭയങ്കര മഴ തന്നെയായിരുന്നു.
ഈ മഴ ഇതാ പിന്നെ എങ്ങനെ മുറ്റത്ത് ഇറങ്ങാ കഴിയില്ലല്ലോ മുറ്റത്തേക്ക് നോക്കാൻ പോലും കഴിയോ. വതില് അടച്ച് അവിടെ ഇരിക്കും അതേ.
എന്നിട്ട് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞോ മറ്റേ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ.
പിന്ന ചോറ് മാത്രേ വെച്ചിട്ടുള്ളൂ ഇ ചോറ് കറിണ്ട് കറിയോക്കെയ്ണ്ട്. കറി.
നിങ്ങളെ സൗണ്ടി നേക്കായും കൂടുതൽ അടിച്ചു വാരുന്ന സൗണ്ട് കേക്കുന്നെ.
തന്നെ ആ അതെ. ഇവിടെ എന്താന്ന് വെച്ചാല്. മക്കള് പോ ഈ മിറ്റത്തിന്നായിട്ടാണ് ഞാൻ മെല്ലെ വിളിക്കുന്നത്. പിന്നെ മക്കള് പോയി മക്കള് പോയി.
ആഹ് ആഹ് അത് ശരി വീടിനടു ത്തൊക്കെ നേറെ മരങ്ങളാ?
മരങ്ങള് ഈ ഉ കുറവാണ് പക്ഷെ നല്ല കാനലുണ്ട് പക്ഷെ. ചമ്മല് ചാടണ മരം കുറവാ. ചമ്മലെ ആഹ്. നിങ്ങക്കോ?
ഇവിടെ ചുറ്റുവട്ടം. മരങ്ങളൊക്കെ ഉണ്ട് മുച്ചി യായിട്ടും പ്ലാവായിട്ടും ബദാമായിട്ടും പിന്നെ അ ത്തിടെ ഒക്കെ മരയൂണ്ട് അത്തി കുത്തിട്ടടമാരൊക്കെ എപ്പോഴെങ്കിലും ഇല പൊഴുയുള്ളൂ ഇല പോയ്‌ണ ടൈമില് രണ്ട് ദിവസ. അങ്ങനെ കൊറച്ച ഒരാഴ്ച അങ്ങനെ ചാടിയോണ്ടിരി അത് കഴിഞ്ഞാ പിന്നെ അതിന്റെ എല ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ട് നല്ല തണലുയി
ആത്തിമാര അ അതല്ല അ കുട്ടി മരത്തിന്റെ ഇല ചാടുന്നേന് ഒരു ഇതുണ്ടാവല്ലൂ കാരണം എന്താണന്ന് വെച്ചാൽ അത് കുറച്ച്
ആഹ അത് കൊറച്ച് ഇലെ ചാടുള്ളൂ വല്ല്യ ഇലയായിരിക്കും അത് നമുക്ക് കൈയ്യോണ്ട് പേർ റക്കിടാന ഉണ്ടാവുള്ളൂ വേനൽക്കൊക്കെ ഭയങ്കര തണുപ്പ് കിട്ടാത് അതിലെ കായ ഞാനൊ ഒരു ദിവസം അതുപോലെ ഉപ്പേരി വെച്ച് നോക്കി ഒരു ചവർപ്പും കാര്യങ്ങളൊ കായപ്പാരം പിന്നെ അത് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി ഓക്കിയില്ല കായ ഒരുപാട് നല്ലം നമ്മളെ കയ്യത്തും ദൂരത്ത് തന്നെ പറിക്ക് ക്ക മാത്ര ഇണ്ട്
ഉണ്ട്ല്ലേ അഹ് അങ്ങനെ ഉപ്പേരി വെക്കാൻ പറ്റോലോ
അങ്ങനെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെ
ഹ് എന്നാ അയിന് അയിന് എന്തേലും മാറ ഉം കറ പോവാനേ എന്തെങ്കിലൊക്കെ ഒരു
മഴ ഉണ്ടാവൂല. ആ പിന്നെ ഞാൻ ഒരു വട്ടം വെച്ചപ്പോത്തേന്നെ ഇഷ്ടവാത്ത കാരണം പിന്നെ അയിനെ കുറിച്ചിട്ട് ആരോട് ചോയിക്കാനും പോയിലാ ണ്ടാക്ക
അച്ചാർ ഇട്ടോക്കിയാലോ എങ്ങനെയാണാവൊലെ.
അതെ എങ്ങനെ പച്ചേല ആവുമ്പോ അതിന്റെ ഉള്ള് ഭയങ്കരം റോസ് കളർ ഇങ്ങനെ തോന്നാറുണ്ട്. പിന്നെ മൂത്ത് കഴിഞ്ഞ ഒരു കർ കളർായിട്ട് തോന്നല് അല്ലാതത്തൊക്കെ മര് ത്തില് നിന്ന് പഴുക്കെ അങ്ങനൊന്നും ഇതുവരെ കണ്ടിട്
ഇല്ല ല്ലേ പക്ഷെ ആ ആ മര എല്ലാരും കുയ്ച്ചിട്ണ്ട്ല്ലേ. സനന്നെ യിക്കും ഉം ഉ ഉം പിന്നെ എന്താന്ന് വെച്ചാ അധികം പോവൂല പന്തൽസ അങ്ങനെ നിന്നോളൂ വല്ല്യ മരായിട്ട് വളരൂലല്ലോല്ലേ. എന്ന് വരാവുണ്ടോ. ഹേ അഹ് ശരി പിന്ന
എല കിട്ടും വല്ല്യ എല ആയിരിക്കും അതാണ്.
പിന്നെന്താ മാ മാവൊക്കെ ഉണ്ടോ
മാവു കായൊക്കെ മാറി കഴിഞ്ഞിണ്, ചക്കപ്പോഴും ഉണ്ട്. ചക്ക അത ഉയരത്തിലുള്ള ചക്ക ഒക്കെ എപ്പോഴുംങ്ങനെ ചാടിയോണ്ടിരിക്കാ ഇപ്പ ഇ മഴയും കൂടെ പെയ്തപ്പ ചക്കട ആ ഉള്ളിൽ ക്കിയൊക്കെ വള്ളറങ്ങിയിട്ട് മധുരം കുറഞ്ഞു പോയിട്ടുണ്ട്.
അതെന്നെ ഇവിടേം എന്താ അയിന്റ ഉള്ള്ന്ന്ങ്ങനെ എന്താ കുരു മൊളക്ക, ല്ലെ
ആഹ് കുരു മൊളച്ചാല് ച
ചക്ക ആഹ് ഇവിടെണ്ട്
അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കാറുണ്ടോ?
ചക്കനോട് ചക്കൊപ്പേരി, ചക്ക ഉം ചക്ക വറുത്തത്, ഞാനി ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല.
നിങ്ങളെ ഒണക്കിട്ടാണോ ഉണ്ടാക്കാറ്, അതോ പച്ചെലന്നെ
പച്ചേലേന്നെ ഉണക്കി ഇണ്ടാക്കും ചക്ക വറുത്തത്.
ആ അങ്ങനെണ്ടാക്കാറുണ്ട് യമക്ക് വെയില് കിട്ടണം.
ഉം
അങ്ങനാവുമ്പഴ്‌ പിന്നെ നമ്മള് പച്ചേല് വറുക്കണേക്കായി റെസി പ്പിയായിട്ട് കിട്ടു ക്രിസ്പി ആയിട്ട് കിട്ടോ അത്
ഉം അങ്ങനെ പുയുങ്ങിയാണ്ടൊണക്കലോ അതോ
അല്ല ആ അമ്മള് ചെറ് ആ ചെറിയ പീസാക്കീട്ട് നല്ല വെയിലുണ്ടെങ്കില് മാത്രേ നട കുള് ചെറിയ പിസ് ഇണ്ടെങ്കില് അങ്ങനാക്കീട്ട് നമ്മള് വ ഇങ്ങനെ എടുത്താ മതി ന്ന പിന്നെ എണ്ണേം കുടിട്ട് ട്ടില്ല ഞമ്മക്ക് പെട്ടെന്ന് വറവായി കിട്ടുവേം ചെയ്യും
മഞ്ഞളും ഉപ്പും ചേർത്ത് വെക്കേണ്ടിവരൂല്ലേ?
അങ്ങനൊന്നും വേവ് അങ്ങനൊന്നും ചെയ്യേണ്ട അത് പിന്നെ നമ്മള് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേർ തൊടുത്താ മതി
ചേർത്ത് കൊടുത്താൽ മതിയല്ലേ ശെരി ശെരി
ഫൂട്സും കാര്യങ്ങളും ഉള്ളത്
ഇവിടേ പിന്നെന്താന്ന് വെച്ചാല് മറ്റേ ഏരക്ക
ആ പേരക്കടുത്ത് ബെഡ് തൈ വാങ്ങി വെച്ചതാ
അല്ല അത്ണ്ടായതാ
ആ ഈ അവിടെങ്ങനെ രാത്രീല് വവ്വാലൊക്കെ വന്ന് കഴി ക്കന്നോ പ്രശ്നൊണ്ടോ?
വാവ്വല് ഇവട നല്ലോണ്ട് അപ്പോ അപ്പൊ ഞ മ്പളായി മറ്റുമ്പം തന്ന ഇണ്ടാവലുണ്ടേ മറ്റുമ്പൻ തന്ന ഇങ്ങനെ കൊത്തന്ന് തോന്നിയാ പെട്ടെന്ന് പറി
ആ ചെറിയ നെറം മാറി കഴിഞ്ഞാലപ്പൊ അത് അതാക്കണ്ടാവൊല്ലെ
അ ചക്ക പിന്നെ റംബൂട്ടാന് ഉണ്ട് അതിന്റെ ഇത് കഴിഞ്ഞിപ്പോ ഏഹ്
കായൊക്കെ പറിക്കാൻ തൊടങ്ങി ആയ ആ മ്മ് പയിന്റെ സീസാണാണല്ലോ
ഇപ്പൊ കഴിഞ്ഞു തുടങ്ങീലെ ഇപ്പൊ ചെലോടത്തൊക്ക കാണാണ്ട് മ്മ് ഇപ്പൊ ഞങ്ങളവിടുത്തതൊക്കെ കഴിഞ്ഞ് ആ ഇപ്പ ഞങ്ങള വീട്ടിത്തതൊക്കെ കഴിഞ്ഞ് കൈമലുള്ള കായ്കളൊക്കെ കഴിഞ്ഞ് ആ ഞങ്ങളേ മേല് ആദ്യായിട്ടിണ്ടാവുവാണ് അവിടെ തറവാട്ടിലൊക്കെ അത് മൂന്ന് കൊല്ലായി ണ്ടായി ഇതിലൊക്കെ നല്ലോണ്ട് ഞങ്ങളേല്മേല് പ അഞ്ചാറ് തൈ ഉണ്ടാവുന്നൊ
ഉം അവിടുന്ന് തയ്യ് എടുത്തതാ അവിടു തൈ വാ
വാങ്ങിയതാ വാങ്ങിയതാ നല്ല തയ്യ് വാങ്ങിയ നാന്
ആ ആ ഒ ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ അതോ വേ
വാങ്ങിയെന്ത ആ അയ്നിവടെ ഞാൻ പറഞ്ഞര ത് ഇവടെ തറവാട്ടിലൊക്കെ നല്ല കൊറെ മരങ്ങ ഇപ്പ മതിയല്ലോ വരച്ച് ആ ആ എന്താ പറ എന്താ ഈനാമ്പായ ഉണ്ടല്ലോ ആ ചക്കപ്പായ
ആ അതെ അതൊക്കെ ഇവിടെണ്ട് ചക്കപ്പഴ ഇവടല്ല ഈനാമ്പഴ ഇവടധാരാളണ്ട്
ചക്കപ്പായത്തിന്റെ മരം ഈ ഒന്നള്ള ഇനി ഈ തൊഴല് അ ഈ പ്രാവശ്യത്തെ കാറ്റിന്
പൊട്ടിച്ചാടിയാ
പൊട്ടിച്ചാടി മരം തന്നെ കട പോൊി
ആഹ
ഉ
നല്ല രസമാണല്ലേ ഈനാമ്പഴത്തിനേക്കാെ രസം ഉണ്ടാവുവല്ലോ ച
ചക്കപ്പഴം പൊയ്ത നല്ലരസ അത്നല്ല സാധനാണ് ല്ലെ
ആഹ ആ ആദ്യൊക്കെ വീട്ടിലുണ്ടായിർന്ന ഇപ്പ അതിനൊക്കെ മരം പോയിട്ട ഇപ്പ ഒന്നുമില്ല അപ്പൊ ഈനാമ്പഴത്തിന്റെ മരം മാത്രേ ഉള്ളൂ ഇപ്പൊ ചക്കപ്പഴം പുറത്ത് ഇങ്ങനെ കാണുമ്പോ വാങ്ങിക്കൊണ്ടരന്നല്ലാതെ വേറെ എവിടിയിം കാണലില്ല ഇപ്പൊ അങ്ങനെ
ഈ ഈ ചക്കപ്പായം ഇന് കടൽ കിട്ടുവോ
ആ അത് സീസണ് വരുമ്പോ പൊട്ടും നമ്മള് വീട്ടിലിണ്ടാവ നക്കായി വെയ് കൊർചൂടെ വലുപ്പണ്ടാവും
ആ ആ ശെരി ഈനാമ്പയം ഞാൻ കണ്ട്ണ്
ഞാന് കടേൽ ഈനാമ്പഴ കണ്ടിട്ടില്ല ഇത് വരേ ഈനകുമ്പോഴ നല്ല പഴുത്ത് കിട്ടണല്ലോ എന്നാ നല്ല ടേസ്റ്റ് ആണല്ലോ നല്ല കഴമ്പ് ഉണ്ടാവും
അത് ഇവിടെ ഉമ്മ തറ്നാട്ടില ഉമ്മ ഞ ആ മരത്തി്പ നായാ തന്നെ ഒരു മൂട്ടാ തന്നെ പൊിക്കട്ട നല്ല രസാണ് രാവിലെ മൂത്ത പറർച്ച വൈകുന്നേരം ആവുമ്പോത്തേന അത് വൈക്കുണ്ട് ഏ
ആഹ പഴുപ്പ് കുറവ കുറഞ്ഞു പോയി തോന്നയാണെങ്കിൽ നമ്മുടെ അരിയിലൊക്കെ കുറച്ച് ടൈമ് മൂടി വെച്ചാൽ മതി ഒരു പേപ്പറിലൊക്കെ പൊതിങ്ങിട്ട് അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരത്തൊക്കെ പെട്ടെന്ന്ായികൊട്ടിപ്പോും
ആ പിന്നെ ചിക്കു ഉണ്ട് ചിക്കു
ആഹ ചിക്കു ഒരു സീസൺ ആയിട്ട് ത്താണൊ ഉണ്ടാവ അതെങ്ങനെ ഇടക്കിടക്ക്ണ്ടാവോ
ഇക്കൊന്നില്ല ഞങ്ങക്ക് ഇവിടെ ഒരു സീസൺ ആയിട്ടൊഇണ്ടാവണെ രണ്ട പ്രാവശ്യം ഇണ്ടാവുണ്ടോന്നണ്ട് വർഷത്തില്
ആ അത്ങ്ങള് ഇങ്ങനെ ജ്യൂസ ആാക്കിട്ടാണ് കഴക്കാറ് അ
അത് ഈ ഇപ്രാവശ്യംമായെ നല്ല കായ് ഉണ്ടായിട്ടുള്ളത് ഇപ്പ എന്താ കാട്ടന്ന് അറിയില്ല ഇത് ഇത്ര കായ് ഇപ്പ ആ ക്ക് കിട്ടാണ് അത് അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയല്ല അല്ലേല് മത്തുമ്പെന്ന് തന്നെ ബഞ്ചാറ് കായേ കിട്ടലുള്ള അ നമ്മള് തഴായിട്ട് കഴിക്കും എതിപ്പോൊ കൊറെേ കായ ഉുള്ളതിനതിനെക്ക കൊണ്ടേ ജ്യൂസ് അടിക്കേണ്ടി വരുും
ആ കൊറെ ആവുമ്പോ അവമ്മള് കഴിച്ച തരല അപ്പൊ നമ്മള് അധികം വര ജ്യൂസ ആാക്കി കഴിക്കേണ്ടി വരും
ഇത് ഇവിടെ വീട്ടില് മാത്രംള്ളല്ല കേട്ടോ അതെ തലവാട് ഞങ്ങ ഞങൾ വേറെ പോന്നതാണ് ഈ തറവാട് ഈ മൊത്തത്തിൽ ഈ ഉ കോമ്പൗണ്ടിലുള്ള സാധനങ്ങളണ ഞങ്ങള വിതിൽ ആകെ ഒരു റംബൂട്ടാന്റെ തയ്യയും ഒേ ഉള്ളു എന്താ അങ്ങനെ ആഹ
അത് ശരി
ഉം പിന്നെ എന്താന്ന് വെച്ചൊക്കെ ഞമ്മളെ ഏട്ടനനിയമാരയോണ്ട് ഞമ്മളക്കകൂടിആയിട്ട് ഞമക്ക് കിട്ടും ആ അടുത്തടുത്ത ആണ് വീട് ആആ രണ്ട് മൂന്നാളാണ് ഞങ്ങള്
ആ അപ്പൊ ഒരു കോമ്പൗണ്ടിലേന്നെ മൂന്ന് വീട് ഒരുമിച്ച് വച്ചിട്ടുണ്ടാവും.
ആ് അങ്ങനെ ഇത് ഞങ്ങളാണ് ഏറ്റവും ഉയർ തെരിതൊരു കുന്ന് മ പ്രദേശണ്. ഞങ്ങള് ഉയരത്തില് പിന്നെ തറവാട് നടുല് അതിന്റെ അടിയില് ഉ മറ്റൊര് മൂന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ഏ
തട്ട് തട്ടായിട്ട്
ആ തട്ട് തട്ടായിട്ടാണ് സ്ഥലം വരുന്നത് പിന്നെ എന്താന്ന് വെച്ചാ റോഡ അടെ ഇങ്ങനെ വട്ടത്തില വര്ന്ന ഞങ്ങ ഇവിടെ പൊന്തിട്ട് തറവാട ആകുമ്പോ പിന്നെ താകു പിന്നെ ഉ എളച്ചന്റെ വീടാകുമ്പോം ഒന്ന കൂടി താവ അങ്ങനെ റോഡ് എല്ലാവർക്കും സൗകര്യം ആഅതെ അതെ
അപ്പോതെങ്ങിൻന്തോപ്പയിലാണോ? ആ ശരി